ആഹ് കേക്കില്ലേ
ആഹ്
ഏഹ് എന്തൊക്കണ്ട്
നല്ല വിശേഷം
ചായൊടിക്ക കഴിഞ്ഞോ
ആഹ് ചായുടി കഴിഞ്ഞു മക്കളൊക്കെ സ്കൂള് പോയി
ആഹ് പ്പൊ കൊറച്ചൊരു റസ്റ്റിലാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കല്ലോ ലേ
ആഹ് ആഹ്
ഉം പിന്നെന്താ ചായക്ക്ന്ന് എന്താ ണ്ടാക്കി
ഇന്ന് ചപ്പാത്തിയാരുന്നു
തായ്ക്കൂല്ലേ?
ആഹ് ഇഷ്ടം ഒന്ന് ഇഷ്ടങ്ങൾക്ക് ഒത്തിരി
ഉം ഉം ചപ്പാത്തിയൊന്നുംഒരു വിധം കുട്ടികക്കൊന്നും വലിയ ഒരു താല്പര്യ ഇതൊക്കെ ചപ്പാത്തിയാണെങ്കിൽ നല്ല കറി വേണം.
ആഹ് കറി വേണം എന്നാല്
ആഹ് അതെ ഉം ചിക്കനോ ബീഫോ ആണെങ്കില് ചപ്പാത്തി ഉണ്ടാക്കുക.
ആഹ് ഇഷ്ടമാണ് മക്കൾക്ക്
ഉം.
നമ്മള് രാത്രി നല്ല മഴയേനി നല്ല ഇടിയു നല്ല ആ
ഉം. ഒരു ആയസം പെയ്യാത്തതിനന്ത്രം പെയ്തുനല്ല നന്നായിട്ട് പെയ്തു.
ഉം കിണറിലൊക്കെ നല്ല വെള്ളയിരുന്നു.
ഉം വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയേനോ?
അല്ല ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളെ ഇവിടെ ഈ ഞങ്ങളടെ വീട്ടില് ബുദ്ധിമുട്ടില്ല. അല്ലാത്തങ്ങള് ബുദ്ധിമുട്ട് ഉള്ളേ അഹ്
ഉം ചെറിയ മോനുണ്ടോ? ചെറിയ കുട്ടിയുണ്ടോ? ഏ മോളാ ഉം എത്ര എത്ര പ്രായ യായി?
രണ്ടര വയസ് ആയി
ആഹ്
ഓളാ ആണ് ഓക്ക് പ്രത്യേകം ഒന്ന് കിട്ടണം. കയ്യിൽഎപ്പഴും മുട്ടായിയോ അല്ലെങ്കി ഫോണോ ഫോൺ ഞാനൊന്ന് വാങ്ങിയപ്പോളേ മുട്ടായി കൊടുത്തീനി അപ്പൊ പൊലിച്ചാനുള്ളതാണ്.
ഉം ഉം ഫോണാണല്ലോ ഇപ്പൊ മക്കൾക്ക് വേണ്ടിയേ.
ആഹ് ഫോണാണ് അതിമേ ഇങ്ങട്ട് കേറു ഇല്ല.
ഉം നമ്മള് നമ്മടെ ജോലി എളുപ്പവാൻ നമ്മള് കൊടുക്കയും ചെയ്യും.
ആഹ് അതാണ്. ഒന്നമർന്ന് കുത്തിരിക്കട്ടെവിചാരിച്ച് നമ്മള് അപ്പൊ ഉം
ഉം പിന്നെ വേറെ എന്തൊക്കെയാ? പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡിന്റെ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ?
ഇല്ലില്ല കഴിഞ്ഞിട്ടില്ല അയിനി ഒരുങ്ങണം.
ആഹ് കുട്ടികള് ഫുഡ് കൊണ്ടപോകില്ലായിരിക്കും അല്ലേ?
ഇല്ലില്ല കൊണ്ടുപോയില്ല പോലെ ഓല് സ്കൂൾന്ന് വാങ്ങല്
സ്കൂളിന്ന് വാങ്ങും. ഉം.
ഉം
ഉം എനിക്ക് എന്റെ മോനേ എൽ കെ ജി ചേർത്തിണ് അപ്പൊ ആ ഓനിക്ക് ഫുഡ് ആക്കണോടെ ചോറിന്റെ പരിപാടി കഴിയും. പിന്നെ കറി വെക്കണംട്ടോ. ഓല് പിന്നെ കറിയൊന്നും കൊണ്ടോവൂലല്ലോ ഉപ്പേരി എന്തെങ്കിലും ഒര് ഉരുളക്കേങ്ങ് പൊര്ച്ച്
അങ്ങനെക്കാെ ഇവടെ സ്കൂൾല് ചോറ്ണ്ടായാലും ഇവൽക്ക് കൂട്ടാനും ഇന്തൊക്കെ അമ്മള് കൊടുക്കണം ഇവൽക്ക് വാണം സ്കൂൾക്ക് വേണ്ട ക്ഷേ ഓല്ക്ക് കൊണ്ടാേണം
ആഹ് സ്കൂൾല് പ്പ അമ്മള് പഠിച്ച മാതിരിയല്ലല്ലോ ഇപ് ഇപ്പ എന്തെല്ലാം സൈസ് രണ്ട് മൂന്ന് തരം വിഭവാണ് അതിനയ്ന്പ്പം ഒന്ന് ഞമ്മളൊക്കെ അയിന് കാത്ത് നിക്കലേയിനി
ഉം
എന്തായാലും ന്ന്ള്ള ഇപ്പ അതല്ല ഇപ്പൊ മക്കക്ക് നല്ല സൈസ് ഒക്കണം അവര് അവ അവ്ട്ത്തെ പ് സ്കൂൾല്ഇണ്ടാക്ക്ണ കറിയൊന്നും ഇൻക്കാണ്ടാറയും എന്തെങ്കിലും ഒന്ന് കൊണ്ടാേവും ഇവടിം അഅന്നെ സ്ഥിതി
അതന്നെ ഇവട്ന്നെന്തെങ്കിലും ഒന്ന് ആഹ് അതാണ് പൊര്ച്ചതേ പറ്റൊള്ളു
ആഹ് അതെ ഉം പൊരിച്ചതേ പറ്റാെള്ളൂ ഉം ഉം അതെ ഉം
അല്ലെങ്കി വൈതന വൈതനങ്ങെ അങ്ങനെ എന്തെങ്കിലൊക്കാെര് പൊരിച്ചെ വേണം വെണ്ടക്
ഉം ഉം ഉം
അല്ലാത്ത പറ്റൂല
ഹ്ഹും അതേ കൊണ്ടോവൊള്ളു അല്ലാതെ വേറൊന്നും കറി ഇപ്പ നമ്മള് രാവിലെ ഇതീന് വെക്ക്ണ അങ്ങൻത്തൊക്കെ കറികളൊക്കെ ഒന്നും പറ്റ് റ്റൂല ഓൽക്ക്‌ ഉം ഓൽക്ക്
അഎല്ലാ മക്കള അവസ്ഥ അങ്ങനന്നെല്ലേ
ആഹ് അതെന്നെ എല്ലോട്ത്തും അങ്ങനെന്നെയാണ് ഇപ്പം അതാണ് അയ്ന്റെ കാലം അതാണ്
അആണ് ആഹ്
നമ്മളെ ഞം നാ നമ്മള് പിന്നിം ഇങ്ങളെ കാലഘട്ടഞെ എങ്ങനേനി അറിയില്ല നമ്മളെ കാലഘട്ട് അല്ല നമ്മൾതേനൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ട്യാ മതിയേനി നമ്മളൊരു പരാതിയും പരിപ്പ് ഒന്നും പറയൂലാ
ഉം
ഉം ഇപ്പ അങ്ങനെ അല്ലല്ലോ ഇപ്പ നമ്മക്ക് ഒരു വ് ഇപ്പ നമ്മളെ വ് നമ്മള് വീട്ടിലാണെങ്കിലും മക്കക്ക് പറ്റൂലാന്ന് പറഞ്ഞ്ണെങ്കില് നമ്മള് വേറെ ഇണ്ടാക്കോ ഇണ്ടാക്കി കൊട്ത്തു ഓൽക്ക് ശീലാക്കി കൊട്- ത്ത് പണ്ട്ള്ള കാല്ണെങ്കില് നമ്മള് വീട്ടില് എന്താ ഇണ്ടാ ക്ക്ണേച്ചാ അത് തിന്നാ അതയ്നി അയ്ന്റെ ഒരു ഇത്
ഇപ്പ്ൾഅ് പറ്റൂല ഇപ്പൊഒരു വീട്ടില് എത്ര കൂട്ടാൻ ഇണ്ടാക്കണം ഓരോര്ത്തർക്കും ഓരോന്ന് ഇണ്ടാക്കണം
അങ്ങനാണല്ലോ ഇപ്പൊ അയിന് നമ്മള് തയ്യാറാണ് അപ്പ അമ്മളെ മക്കള് മക്കളെ പറഞ്ഞ്ട്ട് കാര്യല്ല പണ്ട് വേണേ തിന്നോ അത്രേ ഒള്ളേനി ആ ഒരു സംഗതിയ ഒള്ളേനി വേണ ണേതിന്നോ ആഹ് അത് നമ്മള് തിന്നും ചെയ്യും എത്ര ആയാലും എന്തായാലും അമ്മള് തിന്നും ചെയ്യും ഇപ്പൊ ഒരു ബിരിയാണി വരെ മക്കക്ക് വേണ്ട ഉം ഉം ആഹ് അപ്പൊ ആ ആഹ് അതന്നെ അത്രക് ക്കും ആണ് ഇപ്പ ഓൽക്ക്‌ പ്പോ എന്തെങ്കിലും വെറൈറ്റി അങ്ങൻത്തെ ഓരോ സംഗതികള് ഇണ്ടാക്കി ആ ഒര് ഓരന്നെപ്പ ഇന്റെ ഇവട്ത്തെ മക്കളയ്നപ്പന്താ ഓൽക്ക് വേണ്ടി ഓല് സ്വയം ഇണ്ടാക്കും ഉം സാധനൊക്കെ കൊണ്ടോന്ന് ആഹ് വൽതൂണ്ട് ചെറുതൂണ്ട് മോ വൽ വല്ല്യ മോള് ഇവിടെല്ല ഓള് പിന്നെ ഹോസ്റ്റൽലാണ് പഠിക്ക്യയാണ് രണ്ടാമത്തോള് പ്ലസ് ടു ആയിണ്
ആഹ്
മൂന്നാമത്തോള് ഏഴിലായിണ്
ആഹ്
അപ്പോ ഓല് യൂട്യൂബ് കാണ്ണ എല്ലാം ഉണ്ടാക്കും
ഉം ഓല് തന്നെ ഉണ്ടാക്കൂലേ
ഓഹ് ഓലന്നേ ഉണ്ടാകും
ഏഹ്
ഞാന് ആ ഭാഗത്തേക്കേ പോലെ, എനിക്ക് എന്റെ അടുക്കള വൃത്തിയായി കാണണം.
ആഹ് ആ അത് ശരി
അപ്പോ ഓര്ന്നെന്താ വേണ്ടി വെച്ചാൽ ഇപ്പനോട് പറഞ്ഞിട്ടോ അല്ലേ ഇവിടെ അടുത്തുള്ള കടയിൽ പോയിട്ടോ ഒക്കെ യൂട്യൂബ് കണ്ട് ഒരു വിധം ഒക്കെ ഉണ്ടാക്കും കേക്ക് പു പുഡിങ് ഒക്കെ ഉണ്ടാക്കും
എല്ലാരും സ്കൂള്ല് പോയേക്കുല്ലേ
ആഹ് സ്കൂള് പോയി. അപ്പൊ മോന് മോന് ചെറുതാണ് മോന് ചേർത്തിട്ട് ഒള്ളു മം അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ തന്നെ പലതരം ഫുഡാണ്. ഇപ്പൊ ഒരു പച്ചക്കറി ഒരു മക്കൾക്കും പറ്റൂലല്ലോ എന്തെല്ലാം തരം പച്ചക്കറികള് ഒന്നും പറ്റൂല അതുകൊണ്ട് നമ്മള് നമ്മളെ വീട്ടിലുണ്ടാക്കു ക്കൂല
ആഹ് ശരിയാണ് പച്ചക്കറി ഇപ്പോ അതാമാതിരി തന്നെ വർക് വെണ്ടക്കൊക്കെ കറി വെച്ചാൻ പറ്റൂല പൊരിച്ചണം വഴുതനങ്ങ പൊരിച്ചണം, അതൊക്കെ പൊരിച്ചാണ്ടേ പറ്റുള്ളൂ
ആഹ് പൊരിച്ച അങ്ങനാക്കിയതെ ഒര്ക്ക് പറ്റുള്ളൂ
ഉപ്പേരിആക്കിവെച്ചാലും അതും പറ്റൂല
ഉം ഉും ഒന്നുംപറ്റും
രിച്ച് കൊടുക്കുക
ഞാന് പറയും ഇങ്ങട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറയും പച്ചക്കറി കൂട്ടാഞ്ഞിട്ട് ഒരോ മം വെള്ളഅടയാളങ്ങളൊക്കെ ഉണ്ട് അത് പറ്റ് അങ്ങന വെണ്ടക്കാ, ഉരുളക്കിഴങ്ങ് അതൊക്കെ പച്ചക്കറി അല്ലേന്ന് ചോദിക്കുവാ അപ്പൊ പറഞ്ഞത് എണ്ണയിലിട്ട് പൊരിച്ച് കൂട്ടിട്ട് വലിയ കാര്യമാണല്ലോ ഉം
മം
ഓറെ വാദം അതാണ് എന്ത് പറഞ്ഞാലും എന്താപ്പൊ രാവിലെ ആഹ് ആഹ് ആ അതന്നെ അതേ പറ്റുള്ളൂ അതുപോലെ പിന്നെ എപ്പോ രാവിലെ ഇപ്പോ നമ്മള് ഇതൊക്ക കടലക് കറി അങ്ങനത്തൊക്കെ ഉണ്ടാക്കൂലെ. അപ്പൊക്കണ് ഓലെ മുഖവും കണ്ണും മോറും ഒക്കെ ഇതാകും അതിപ്പോ ഇനി രാത്രിക്ക് എന്താ ചിക്കൻ കറിയോ, മീൻ കറിയോ അങ്ങനെന്നെ അതന്നെ വേണം ഓർക്.
ഉം
മം അതാണ് ഓരെ ഒര്അവസ്ഥ
കറി നിർബന്ധമാണല്ലോ രാവിലെ
നിർബന്ധ കറി ഇല്ലാതിപ്പോ നമ്മള് എന്താ തട്ടിക്കൂട്ട് അപ്പൊ നമ്മളവിടെ അയൽവാസ് അവിടെയൊക്കെ ഒലക്ക് പഞ്ചസാര മതി അല്ലേല് തേങ്ങാപാല് കിട്ടിയ മതി പറയും. ഓല് ഒന്ന് ആ അങ്ങനെ കഴിച്ചു നോക്കിട്ടേന്നല്ല. കഴിച്ച് ഒരു ദിവസം ഓര് ഞാൻ അങ്ങനെ ആക്കി നോക്കിട്ട് ആർക്കും ആരും തിന്നില്ല
ഉം
നല്ല കറി ശീ കൂട്ടി ശീലായിട്ട് കറിയേ പറ്റൂ
ഉം ഉമ്മ്
പിന്നെ വേറെന്തൊക്കെ അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കയറുന്ന പ്രദേശാ
വെള്ളം ആഹ വെള്ളം ഇണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലാ കുറവാനാണ് കുറവാനെ ഇനി വേനൽ പാല് വറ്റിതാവും നമ്മ ഞങ്ങളീ കീ ണ്ട് അതിന് വറ്റലില്ല അല്ലാത്തടുത്തുള്ള കിണറൊക്കെ
ഉ എല്ലാം നല്ല മഴ വരുമ്പോണ്ടാവൂലേ വെള്ളം കേർണഅങ്ങനെ
അല്ലല്ല അങ്ങനെയല്ല അങ്ങനത്തെ പ്രദേശം അല്ല
ഉം ഒരു മഴ വരുമ്പോക്കണ എല്ലോടത്തും വെള്ളം വേൻ പെട്ടെന്ന് കയറും ആ ശരിയാണ് പ്പം വെള്ളത്തിനൊരു ഒന്ന് ഒഴുകി പോവാനുള്ളൊരു പറമ്പു ഏരി'പ്പ ഇൽയല്ലോ ആ ഹ വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് അല്ലെങ്കിൽ കമ്പിനി അങ്ങനെയ ആണ് പണ്ടൊക്കെ വെള്ളങ്ങൾക്ക് പോവാന് ഭൂമി പല എടുത്തുംണ്ടായിന് അതൊന്നും ഇപ്പല്ല ഒരു മങ്കുയി വരെ മണ്ണിട്ട് തൂർക്കാണല്ലോ
അതന്നെ ഭൂ ഭൂമിൽ ഇങ്ങട്ട് ഇതാക്കാന സൗ സ്ഥലം ഇല്ല ഒന്നായിട്ട്
ആഹ അഹ
വീടുകളും, പറമ്പും
ഉം ഉം
അതെ മാരിക്കന്നെ ഫ്ലാറ്റും ഒക്കെ പ്പാടെ ആയിട്ടേ
ഒക്കപാടെ അതന്നെ.
അതന്നെ
അല്ല നമ്മ പറഞ്ഞിട്ട് കാര്യല്ല, മനുഷ്യന്മാരി ഇങ്ങനെ അധികരിക്കാന്നല്ലാതെ ഭൂമി വെലുപ്പ വെക്കണില്ലല്ലോ.
ഇതൊര് വീട്ടന്ന്ന്നെ നാൾക്കാരുണ്ടാക്മ്പോ ആ നാലാ കാര് വേറെ പോവുവാണ് അപ്പൊ പിന്നെ അവർക്ക് നാല് വീട് അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോവും.
സ്ഥലം വേണ്ടേ?
ആഹ
ഉം ഇവിടെ ഇന്നെ എന്റെ ഇവിടെക്കെ ആദ്യേ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീടാണ്. സ്ഥലങ്ങള് കുറവാണ് പക്ഷെ എന്റെ അവ്ടെ ഒരു പറമ്പില് ഒരു വീട് കഴിഞ്ഞാല് മേലെ കണ്ടോ തായെ കണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ സ്ഥലം അപ്പൊ നമ്മളാ ഭാഗം ഇതേമാതിരി മക്കള് വളർന്ന് എല്ലാരും വീടാക്കി പ്പൊ സ്ഥലൊക്കെ കഴിഞ്ഞു തുടങ്ങിന്
ഉം വീട് വരിയാണ്.
ഉം വീട് നിർബന്ധമാണല്ലോ, പണ്ടൊക്കെ എല്ലാരുംപാടെ കൂടി നിക്കണോട് ത്തിപ്പോ ഒരാള് കല്യാണം കഴിക്കുമ്പോക്ക്ന് അടുത്താക്ക് വീടാണ്
ഉം ഒക്കെ വെ വീടാക്കും ചെയ്യും ഇപ്പൊ അപ്പ അങ്ങനെ ചെറിയോല് വലിയോല് തൊന്നു ൽയ്യ
ഉം പണ്ടത്തെ ഒരുമപ്പല്ലല്ലോ
ഇല്ല അഹ്ഇല്ല.
എന്നാ ശെരിട്ടൊ വിളിക്കേ
ആഹ ആയിക്കോട്ടെ ശരി